ഓ കേൾക്കുന്നുണ്ടോ?
ആഹ് ഉണ്ട്ണ്ട് ഉണ്ട് കേക്കാവോ?
ആഹ് കേൾക്കുന്നുണ്ട്.
ആ ആ ആഹ് സുഖായിട്ടിരിക്കുന്നു. മഴയാ രാവിലെ തൊട്ട് ഇവിടെ മഴയായ
ആണോ. വൗ അടിപൊളി ഇവിടെ മഴയൊന്നുല്ല. ഇവിടെ നല്ല വെയി ഇന്ന് മഴയെ പെയ്തില്ല. ഇന്നും ഇന്നലെ മിനിയാന്ന് യൊന്നും പെയ്തിട്ടില്ല. അതിന്റെ മുന്നത്തെ ദിവസം തലേന്ന് രാത്രി നല്ലൊരു മഴ പെയ്തതാ.
ഉണ്ടായിരുന്നു. ഞങ്ങക്ക് ഇന്നലെയൊക്കെ വെയിലായിരുന്നു. ഇന്നിപ്പ രാവിലെ തൊട്ട ട്ട് മഴയാ. പെയ്യാന്ന് പറഞ്ഞ നന്നായിട്ട് പെയ്യത്തില്ല. ഇങ്ങനെ ചാറി ചാറി ചാറി ഇങ്ങനെ നിക്യാ. നമുക്ക് വെളിയിലോട്ട് ഒരു പണിയും നടക്കത്തില്ല.
നടക്കാത്ത രീതിയിൽ. ആ ച ചെറിയ മഴയുള്ളൂ ല്ലേ.
ആ. ഇടയ്ക്ക് നന്നായിട്ട് പെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചാറ്റില് ചാറ്റിലായിട്ട് ഇങ്ങ
ഓക്കേ. ആഹ എന്നെ വേറൊരാൾ വിളിച്ചപ്പോ അവരും പറഞ്ഞു നന്നായിട്ട് മഴ പെയ്തേർന്ന്‌.
ആഹ ആ ആഹ ഇന്ന് പൊറത്ത് പോയായിരുന്നില്ലേ.
പുറത്ത് പോ ഇപ്പൊ പെരുന്നാള് സ്കൂൾ തുറക്കനായതോ അങ്ങനെയൊക്കെ ആയതൊണ്ടെ. ഇന്ന് പോയില്ല. ഇന്നലേരുന്നു. ഇന്നലെ ഇന്നലെ മിനിയന്നൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക പർച്ചസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പുറത്തു പോകുവായിരുന്നു.
അത് ശരി ആ. ആ സ്കൂൾ തുറക്കണ എല്ലാം ആയോ, സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ?
ആഹ വാങ്ങിച്ച്. ബാഗ്, ബുക്ക് ആ ടെക്സ്റ്റ് ബുക്ക് കിട്ടി ട്ടില്ല. സ്കൂൾ ഓപ്പൺ ആയതിന് ശേഷേ കിട്ടുള്ളോന്ന്‌ പറഞ്ഞ്.
അ ആ
പിന്നെ ബാഗ്, ബുക്ക്, വാട്ടർ ബോട്ടില്. ആ അതെ അതെ. നോട്ട്ബുക്ക്ക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പൊതിഞ്ഞ
പൊതിഞ്ഞട്ടില്ല. അതെ അതെ ആ അതൊരു പണിയാ. പിള്ളേര് തന്നെ ചെയ്യോ എല്ലാര്
ഇല്ലല്ല നമ്മള് ചെയ്തൊടുക്കണം.
ചെയ്തു കൊടുക്കണം. ആ
ഇനിയിപ്പോ അതിനങ്ങട് ഇരിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ മടിപിടിച്ചിരിക്കും. മടി പിടിച്ച് കഴിഞ്ഞാലോ അത് മക്ക് തിരിയൂല്ല. പിന്നെ സ്കുള് തൊറക്കുന്ന സമയതേക്ക്
അതെ അതെ ഒരാഴ്ച
പിന്നെ ആ അതെ അതെ.
തുടങ്ങണ- ആഹ് കുറശെ കുറശെ- ഒറ്റ ഇരിപ്പ് ഇരിക്കാൻ നമുക്ക് പറ്റത്തില്ല ല്ല ഒത്തിരി ഉണ്ടെങ്കിലേ കുറശേ കുറശേ ആയിട്ട്നെ സമയംല്ല വൈകുന്നേരം രാത്രിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ രാത്രിയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പണി എല്ലാം കഴിഞ്ഞിട്ടായി കിടക്കുന്നതിന് മുമ്പൊക്കെയാണ് കുറച്ചൊക്കെ ഇരുന്ന് ചെയ്തിട്ട്- ഞാന അങ്ങനെയാ ചെയ്യുന്നത്
ആ ഞാൻ ചെയ്യുമ്പോ ഞാൻ എന്താക്കും ഞാൻ ഒരുമിച്ച് ഫുള്ള് തീർക്കും
ആ എനിക്കും വേണം നമ്മൾ ഒത്തിരി നേരം ഇരിക്കണ്ടേ ഇത്ര ഉണ്ടല്ലോ അത് കാരണം ഞാന് ഇങ്ങനെ കുറേശേ കുറേശേ
ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തത് കൊണ്ട് കൊഴപ്പമല്ല ഇനിയിപ്പോ ടെക്സ്റ്റ് ബുക്കും കൂടെ വരുമ്പോഴാണ് ഒരു മ ഏ ഒത്തിരിയാവുന്നത്- ആഹ ഇപ്പൊ പിന്നെ ആ അതെ അതെ നോട്ട്ബുക്ക് മാത്രമേ ഉള്ളൂ- അതങ്ങട്ട് തീർത്ത കഴിഞ്ഞാൽ പിന്നെ കൊഴപ്പില്ല ഒന്നാമതി ഇരിക്കാത്ത എന്താ വെച്ചാല് പൊതി വാങ്ങിക്കാൻ മറന്ന്ക്ക്ണു ഇത്രയും പോയിട്ട് അവര് മക്കളെല്ല അവർക്ക് ഇഷ്ടപ്പെടുന്നത് വേണ്ടേ അപ്പൊ പിന്നെ പൊതി കിട്ടിയിട്ടില്ല പിന്നെ അന്ന് നല്ല ലേറ്റ് ആയി ഏ ഷോപ്പ്ന്ന് ഇറങ്ങാൻ എട്ട് മണിയൊക്കെ ആയി പിന്നെ പിന്നെ പുറത്തൊന്നും കൂടെ പോയി നോക്കാനുള്ള ടൈമ് ഇണ്ടായിട്ടില്ലായിരുന്നു ആഹ പിന്നെ ഡ്രസ്സ് എടു എടുക്കാൻ പോയത് പിറ്റേ ദിവസം എടുക്കാൻ പോയപ്പോ പിന്നെ അതിന്റെ കാര്യങ്ങ അങ്ങനെൊക്കെ പാടായിട്ട് അങ്ങനെ പോയി
പോയാ
അതെ അതെ അപ്പൊ പിന്നെ പൊതി വാങ്ങിച്ചിട്ടില്ലയ്ന് പുറത്ത്ന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട്
ആഹ് ഹഹ ആഹ് ഹഹ ആഹഹ നമ്മളെ എടുക്കുന്നൊന്നും പിള്ളേർക്ക് ഇഷ്ടപ്പെടുത്തുല്ല അവർ
ഇല്ലല്ല അല്ല ആ് അതെ അതെ അതെ അപ്പൊ പിന്നെ അവരുടെ ഇഷ്ടത്തിന്നു അനുസരിച്ചു അുസരിച്ച് നിക്കാന്നല്ലാതെ
അ
പഴയ പോലെല്ലല്ലോ അവർക്ക് അവരുടേതായ കാര്യങ്ങളും ക്യാരക്ടേഴ്സും അതെ ഇഷ്ടങ്ങൾ നമുക്കൊന്ന് എന്തെങ്കിലുമ ഒക്കെ ചഴിച്ചാണ്ട് പൊതിഞ്ഞാൽ മതിയായിരുന്നു
അതെ അതെ നമ്മള് എന്തേലും പേപ്പർ മതി നമ്മുക്ക് അങ്ങനെ നിർബന്ധം ഒന്നും
അങ്ങനെയല്ല അവർക്ക് ഇഷ്ടപ്പെടാത്ത പൊതിയാണെങ്കിൽ മക്കള് പോയി നാല് ദിവസം കഴിയുമ്പോക്കെ പിന്നെ അത് കീറി എല്ലൊടിഞ്ഞിട്ടുണ്ടാകും അതെ അവർക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലോ ആ വൺ ഇയർ കൊണ്ടുപോയാലും കേടാക്കൂല അതെ അതെ അപ്പ പിന്നെ പിന്നെ അതുല്ല നല്ല ത്‌ മഴയൊക്കെ ആ വരുന്ന സമയ പ്ലാസ്റ്റിക് കോട്ടുള്ള സംഭവങ്ങളൊക്കെ നോക്കി വാങ്ങിക്കും വേണം ഇല്ലെങ്കിൽ വെള്ളം ഇറങ്ങിട്ട് ബുക്ക് കേടായി പോയി
മറ്റേ ഈ ബ്രൗൺ പേപ്പറല്ലേ നമ്മള് അതല്ലേ വാങ്ങിക്കുന്നത് പുതിയാനായിട്ട് അത് രണ്ട് കളർ ഉണ്ടല്ലോ ഒ ഒരു ആഹ ബ്രൗൺ കളറും വരും ഒരു ഓറഞ്ച് കളർ ഓറഞ്ച് കളർ ഇവി.
നമ്മളൊക്കെ അതായിരുന്നു യൂസ് ചെയതിന്നത് അതാവുമ്പോ എന്താറിയോ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാകും ഇപ്പൊ ഇവർക്ക് അതൊന്നും പറ്റൂല
ഇല്ലല്ല അവർക്കത് ഇഷ്ടമല്ല ആ കളർ ഇഷ്ടമല്ല മറ്റേതാ ഇഷ്ട മറ്റ കളറിനോടാ താല്പര്യം
ആഹ ആഹ
പൊതിയാൻ സമ്മതിക്കത്തില്ല എന്ത് ചെയ്യുവാ
അതെ അതെ ഇവിടെ ആ ഇവിടെ ഇപ്പോ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വാങ്ങിക്കലേ
അതെ അതെ അതെ അത്പോ അതുപോലെ തന്നെ ഈ നെയിം ഫ്ലിപ്പ് എടുക്കാനും ഒരുത് തപ്പല
ആ് ആ നൈമ് സ്ലിപ്പ് പിന്നെ ഞാന ഫോട്ടോ വെച്ചിട്ട് ചെയ്യലാണ്
അ ശരി
ആ ഞാൻ എഡിറ്റ്‌ ചെയ്‌തിട്ട് ന്റെ ചെറിയൊരു ബിസിനസ്സ് ചെയ്യുന്നുണ്ട്.
അ ശരി
ആവശ്യകാർക്ക് ആ കസ്റ്റമേഴ്‌സിന് നെയിം സ്ലിപ്പാക്കിട്ടോ. അവർക്ക് ഇഷ്ട ക്യാരറ്റൂഫ് അ അതുപോലെ അങ്ങനെ വല്ല
യ്യുന്നുണ്ടല്ലേ?
തൊക്കെ ആടക്കിയീട്ട്. ചെയ്യാറുണ്ട്. അപ്പോപ്പിന്നെ നമ്മടെ ക്കും ഏ ആങ്ങൾടെ ആ മകൾക്കും. കൊക്കെ അങ്ങനെ ചെയ്യാറാ.
അതില് ചെറിയ മ് താണല്ലേ, ഇ പ്പോ ഈ സ്കൂള് തുറക്കുന്ന സമയാകും
അതെതെ അ ഇ ഈഒരു സീസണില്
ഒ ഒള്ളു ആ അതാ
അതെ അതെ മ് ഓർഡറൊന്നു ല്ല് കൂടുതലൊന്നും കിട്ടൂല കാരണം ചിലപ്പോ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്.
ഉണ്ട് ഉണ്ട്ല്ലേ ഇവിടന്നും ഞങ്ങള് ഇവടൊന്നും അങ്ങനെ അങ്ങനെ എങ്ങനെ . ചെയ്‌ത് ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല കെട്ടോ അങ്ങനെ പറഞ്ഞെ കേട്ടിട്ടില്ല. നമ്മളെല്ലാം കടേന്നാ വാങ്ങു കടേ പോക പിള്ളേരൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ട ഈ ആനിമയൊക്കെയാണ് അവർക്ക് വേണ്ടത്. ആ അനിമയ എന്നൊക്കെ പറയുന്നത് കേക്കാം എനിക്കറിയത്തില്ലതിനെപ്പ റ്റിയൊന്നും.
അതെ ആ അതൊക്കെ നമ്മള്‌ എന്താക്കും. അതില് ആടാക്കി കൊടുക്കും. പെൻസില് ബാ റൗണ്ടില്
ആഹ ആ ഏ ഏ
അവർക്ക് വേണ്ട ക്യാരക്ടേഴ്സ് അതുപോലെ വൺ
ആ പറയുന്നത് ചെയ്ത് കൊടുക്കും. ആ ആ ആ
അതെ അതെ ചിലർക്ക് ഏ പ്പൊ ഗേൾസ് ആണെങ്കില് ബാർബി അങ്ങനെയിരിക്കൊല്ലോ അതുപോലെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. അല്ലെങ്കില് ബട്ടർഫ്ലൈ ഫ്ലവേഴ്സ്
ആ ഒരു രീതിയിൽ നമ്മള് ചെയ്തൊടുക്കും. അവര് കസ്റ്റമേഴ്സ് പറയാണെങ്കില്. അതല്ലെങ്കില് പിന്നെ നമ്മള് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ആക്കിയിട്ട് കൊടു ഗോ ഗേൾസിനാണെങ്കിൽ ഗേൾസിന് മാച്ചായ പിക്ച്ചേഴസ് ബോയ്സ് ആണെങ്കിൽ പൈ മാന് ബാറ്റ്മാന് ആദ്യത്തെ നരോട്ടോ
ആ അതെ ആ അതൊക്കെയാണ് ഇവര് ഇവിടെ തപ്പിക്കോണ്ട് അ രോട്ടോ അങ്ങനെ എന എതാണ്ട് ഒക്കെ പറഞ്ഞ അതെ ഇറിഞ്ഞൂട അതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നയാ പിന്നെ നമ്മള് കടയിൽ പോയിട്ട് നമ്മുക്ക് കിട്ടിയില്ല അത്. നോക്കിട്ട് കിട്ടിയില്ല ബാഗ് വാങ്ങാൻ പോയപ്പോ നോക്കിയായിരുന്നു. അപ്പൊ അതീ പിന്നെ ചോട്ടാ, ബീമ, ഡോറ അതൊക്കെ അതൊന്നും വേണ്ട. അതൊക്കെ പിള്ളേരുഡ്യാ. ആ പറയുന്ന ഇവര്. ആ ഇവിടെ പിള്ളേര് പറയുന്ന ഇതൊക്ക കൊച്ചു പിള്ളേരുടെയാണ്ന്നാ. ഉം. അവര് ആനമേടെ നോക്കിയിട്ട് അവർക്ക് കിട്ടിയില്ല.
നമക്കതൊന്നും അറിയില്ലാർന്നവസ്തേണ്. ആ അതെ.
ചിലതു പറയും. ആ ഇതു പെൺപിൾ പെൺപിള്ളേര് എടുക്കുന്നിയാന്ന്.
ആ. ബാഗ് ഒക്കെ കാണിച്ച് കൊടുക്കുമ്പോ പറയും മ് ഞമ്മള്പ്പോ ബാഗൊക്കെ ഏ ഇപ്പൊ കാപോകുമ്പോ ചിലപ്പോ നല്ല വേ നല്ല ക്ലോതും കാര്യങ്ങളൊക്കെ കണ്ടേണ്ട് നമ്മള് പറയും ഇത് നല്ലതാണ് ഏ ഉള്ളിക്ക് വെള്ളറങ്ങാത്ത രീതില് ഉള്ള ബാഗ് ആണ് ന്നൊക്കെ തോന്നുമ്പോ നമ്മള് ആ അതെ ഫീൽ ആവുന്ന സമയത്ത് നമ്മള് പറയുമ്പോ പറയും ഏ ഏ അ ഗേൾസിന്റെ താണ്. ഓ അതിന്റെ ഗേൾസ് ബോയ്സ് ഒക്കെ ഉണ്ടോ പറയും ഞാൻ അ പ്പോപ്പൊ പറയുംആ അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഗേൾസിന്റെറതാണ് കുട്ടികൾ കളിയാ
ആഹ് അതെ ഇവിടെ അത് തന്നെയാ പറയ്ന്നത്. നെയിംസിപ്പ് പോലും അങ്ങനെയാ പറയുന്നേ
അതെ ഏതാണെങ്കിലും അതെ അതെ അതെ കളേഴ്സ് ആണെങ്കിലും വാട്ടർ ബോട്ടിലാണെങ്കിലും വാട്ടർ ബോട്ടിന്റെ കളറാണെങ്കിലും ഒക്കെ അവർക്കറിയാം ഇത് ഏതാണ് ഗേൾസ് ചൂസ് ചെയ്യുന്നത് ഏതാണ് ബോയ്സ് ചെയ്യണത് എന്നൊക്കെ. അതെ നമ്മക്കൊന്നു അങ്ങനെയില്ല നമ്മക് ക്ക് ഏതെങ്കിലൊക്കെ ഒന്നെടുക്കണംന്ന് അത്രേ. അതെ അതെ നമ്മള് നോക്കുന്നത് അതിന്റെ ക്വാളി റ്റിയാണ്
അതെ അതെ ആഹ് ബായി ഓക്കെ നമ്മള് നോക്കുമ്പോഴും അങ്ങനെയാണല്ലോ നമ്മള് ഈഹ് ലാസ്റ്റ് ചെയ്യോന്നുള്ളതാ നമുക്ക്. അല്ല രണ്ട് ഇത് തായി കഴിയ്മ്പത്തേനും ഈഹ് രണ്ട് മാസം കഴീമ്പത്തേനും അവിടെ കീറി അല്ലേ സിബ് പോയി അങ്ങനെ പറയും. അത് നമ്മള് അങ്ങനെ വരല്ലന്ന് ഓർത്താ നമ്മള് നോക്കി എട്ക്ക്ന്നെ
അതെ കൂടി പോയാലെ ഒരു സിക്സ് മന്ത് പോകും ആറ്മാസക്കപ്പുറം ബാഗിന് എന്താ പറയാ കപ്പാസിറ്റി ഇല്ല അപ്പോയ്ക്ക് കയ്യ് ഈഹ് സ്റ്റിച്ചൊക്കെ പോന്ന് കയ്യ്ന്റെ ഒരു സൈഡ് പോന്നെ അതെ അതെ അങ്ങനാണ്
ഒന്നാറേ ഒത്തിരി പിള്ളേർക്ക് ന ഇച്ചിരി പുസ്തകം ബുക്കൊക്കെ കൂടു കൂടുതല് കാണുവല്ലോ അങ്ങനെ ആകുമ്പോ തന്നെ അത് ഇടുമ്പോ തന്നെ ചെലപ്പം കുത്ത് വിട്ട് പോവാ
ആ പക്ഷെ വീട്ടിൽന്ന് ആ മുറ്റത്തുനിന്നോണ്ട് വൺ ണ്ടി കേറീട്ട് നേരെ സ്കൂളിന്റെ മുറ്റത്ത് പോയി വണ്ടി എറങ്ങാ അത്രേല്ലേള്ളൂ ഇവര് ചെയ്യുന്നത്
ഇങ്ങനെയൊക്കെ ഒണ്ടാവും. എന്ന്ച്ച് നമ്മള് പഠിച്ച പോലെ ഇപ്പൊ ഇവർ ക്കിച്ചിരി ലോഡ് കൂടുതലല്ലേ പുസ് തകൊക്കെ കൂടുതലായിരിക്കും. ബുക്കു ഒക്കെ കൂടുതലാ. അത് കാരണം ആ അതെല്ലാം കൂടി തള്ളിക്കേറ്റി ഇവര് തോളേലിടുവുല്ലെ വണ്ടിയെ നമ്മള് വണ്ടിയെ പോകുമ്പ വണ്ടിയെന്നറങ്ങി നമ്മൾ ക്ലാസ്സ് വരെ പോകുന്നുണ്ടല്ലോ ഇത് ചെലപ്പോ അത് തോളത്തിട്ടല്ല കയ്യില് ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് വരും പോന്നത് അങ്ങനെ പിടിക്കുമ്പോ തന്നെ ഇതിങ്ങനെ വലിയത്തില്ലേ ആ മേളി പഠിക്കുമ്പോ തന്നെ. അങ്ങനെയൊക്കെ ഇതിന്റെ കുത്ത് വിട്ട് പോകുവൊക്കെ ചെയ്യും ആ അങ്ങനെ വൈട്ടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോ? ഇനിയൊന്നുല്ല വൈകിട്ടത്തെല്ല ആയി ഏഹ്?
വൈകീട്ട് പ്രത്യേകിച്ച് പരിപാടിയൊ
അല്ലാ വാഹാരൊക്കെ വൈകിട്ട് പ്രത്യേകിച്ച് ഒന്ന് രാവിൽത്തെ തന്നെ ഉച്ചക്കത്തെ തന്നെയാണോ അത് തന്നെ വേറൊന്നും ഉണ്ടാക്കണ്ടല്ലേ?
ഏഹ്?
വേറെ ഒന്നും ചപ്പാത്തിയോ അങ്ങനെയൊന്നും ഉണ്ടാക്കണ്ട
ഇല്ലല്ല ഇനിപ്പോ ചപ്പാത്തിയാണെങ്കിൽ തന്നെ നമ്മള് നേരത്തെ ഇണ്ടാക്കി വെക് ക്കും പ്രിപേറ് ചെയ്ത് വക്കും. അതെതെ ഇന്ന് ചപ്പാത്തിയാണ് നൈറ്റില് ഒക്കെ റെഡി
ആ ചപ്പാത്തി ഉണ്ടാക്കും നൈറ്റില്. ഹസ്ബൻഡ് ചപ്പാത്തിയാ കഴിക്ക്ന്നെ
ആണോ നമ്മള് ചപ്പാ